ആഹ് കേക്കാവോ
ആഹ് കേക്കുന്നുണ്ട്
കേക്ക ആഹ് ആഹ് ആഹ് ഉം ഇല്ല ഇല്ല കഴിച്ചില്ല കഴിക്കണം
ആഹ് വെക്കേഷനൊക്കെ ആയിട്ട് പൊറത്തൊക്കെ പോയോ
വെക്കേഷനായിട്ട് അങ്ങനെ പോയില്ല ഒരു തീർത്ഥാടനം പോയി അനിയത്തിയുടെ കുഞ്ഞിന് ചോറൂണ്ട ഉണ്ടായിരുന്നു അതിന് പോയി കുല്ലൂര് വരെ പോയി
ആഹ് ശരി
ആഹ് ആഹ് അല്ലാതെ വേറൊന്നും പോയില്ല പിള്ളേരു ബീ ച്ചിലൊക്കെ പോണന്ന് പറഞ്ഞോട് ബഹളമാ സ്ക്കുള് തോറക്കുന്നേന് ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ട് മഴയാണെങ്കില് ആഹ് മഴയാണെങ്കി എങ്ങനാണ് അറിയില്ല ഏഹ്
ആഹ് അവടെ അടുത്ത്ണ്ടോ ബീച്ച്
ഇല്ലില്ല ഞങ്ങക്ക് ഇവിടെ ഇല്ല ഞങ്ങക്ക് ആലപ്പുഴ പോണം
പിന്നെ ബീച്ച് കണുമ്പളും വെയിലു വര്ന്നല്ലോ
ആഹ് വൈന്നേരം നമുക്ക് പോകാൻ പറ്റുള്ളു അതിപ്പോ മഴയാണെങ്കിൽ പിന്നെ അതുവായി
അതന്നെ അതെ അതെ
ക്കണം ഉം പിന്നെ പടം വല്ലം കണ്ടായിരുന്നോ പുതിയത്
ഏഹ്
സിനിമ വല്ലോം കണ്ടോന്ന് പുതിയത്
ഇല്ലല്ല ഞാൻ എനിക്ക് അയിനൊന്നും ടൈമേ കിട്ടാറില്ല
ഇല്ല അല്ല അല്ല എല്ലാരും കൂടെ അങ്ങനെ തിയേറ്ററിൽ പോവത്തൊന്നുമില്ലേ
ഇല്ലല്ല അങ്ങനെ പോവാറില്ല കാണും ഞാനിങ്ങനെ ഈ ഫോണില് കാണാറുണ്ട് ഇപ്പൊ കുട്ടി ആയന്റെ ശേഷം പിന്നെ അങ്ങനെ ആഹ് ഹോസ്റ്ററല് പിന്ന ഇപ്പൊ കൊറേ ആയിട്ട് കാണാറേല്ല എന്താ വെച്ച ഫോണ് എടുത്ത അവൾക്ക് കാ ഫോണ് വേണം അത് കാരണം പിന്നെ നോക്ക റില്ല ഞാന് ഫോണ് കയ്യി കണ്ടാ പിന്നെ അവള് അയക്കൂല ഫോൺ അവൾക്ക് കൊടുക്കേണ്ട വരും
ഉം ഉം ഉം ഉം ആഹ് ആഹ്
ആഹ് തിയേറ്ററിൽ പോന്നുണ്ടാവൂലേ
അങ്ങനെ പോത്തില്ല ഇടക്ക് അപ്പ പിന്നെ ലോക ഇറങ്ങിയപ്പോ എല്ലാം ഒന്നും കാണാൻ പോത്തില്ല നമുക്കൊരു താല്പര്യം ഉള്ളത് ലോക ഇറങ്ങിയപ്പോ ത്തിനൊന്ന് പോയായിരുന്നു
അതാ ആഹ് ആഹ്
ഇനിയിപ്പ ദൃശ്യം ഒന്ന് കണ്ടാ ക്കൊള്ളന്നൊണ്ട്
ആഹ് ഹസ്ബന്റ് അങ്ങന കൊണ്ട് കൊണ്ടൊവ്വോ
ആഹ് കൊണ്ടൊവും
ആഹ്
ആഹ് പിന്ന പിള്ളാര് പിന്ന ആഹ് പിന്ന അപ്പറ ത്തെ ഞാ അനിയന്റെ ഒക്കെ കൂട്ടത്തില് പോകുമ്പത്തേന് പോയി കാണും വാഴാ ടു ഒക്കെ പോയി കണ്ടു രണ്ടു പേരും കൂടെ പോവും അവൻ അവൻ വിളിച്ച് കൊണ്ട് പോവും അവൻ പോവുമ്പഴേക്കും ഇന്നല
ഹോട്ടലൊക്ക പോയി ഫുഡ് കഴിക്കാറുണ്ടാ ആഹ് ആഹ്
പിള്ളേർക്ക് അതൊക്കെയാ ഇഷ്ടം
ആഹ് അതിപ്പോ എല്ലാം പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് പൊറത്തെ ഫുഡൊക്കെയാണ് അവർക്കിഷ്ടം ഇവിടേക്കെ അങ്ങനെ തന്നേണ് ആഹ് അതെ അതെ ആഹ് വീട്ടില് ഉണ്ടാ ആഹ് വീട്ടിന്ന് ഇണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല ആർ
അത് ഉം പൊറത്തു നിന്ന് വാങ്ങുന്നത് എനിക്ക്
അതെ അതെ
എന്നാ വേറെ ക്രിഷീം പരിപാടീം ചെറിയ പച്ചക്കറി കൃഷി വല്ലോം ഒണ്ടോ വീട്ടില്
കൃഷിയൊക്കെ ഇണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പന്നീന്റെ ശല്യാണ് നന്നായിട്ട് പന്നി അതേ പോലെ മറ്റേ മയിലുകളുണ്ടല്ലോ നന്ന ആഹ് ഒന്നും ഞമ്മള് എനിക്ക് ഈ പച്ചക്കറി അതേ പോലെ ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ് ട്ടാണ് ന്ന് ഒണ്ടാക്കാന് കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഒന്നും ഒണ്ടാക്കാൻ കഴിയില്ല ഇവര എടേല്
അത് ശെരിയാ മയില് ശല്യ ശല്യമാണോ ഇതൊക്കെ നമ്മള്
ആഹ് മയില് ഒന്നും വെക്കൂല ചെടി അതേ പോലെ ഒന്നും പന്നിനേക്കാളിലും
ഉം
ഏഹ് ശല്യം മയിലിനെ കൊണ്ട് കേറണ പോലെയാണ് ആഹ് ഒക്ക് ഒക്കെതയിന്റെ ആഹ് അതെ അല്ല തിരുള് നുള്ളി കൊണ്ട് പോവും ഒന്നും അങ്ങനെ കൊമ്പ് മാത്രം ആക്കി വെക്കും നമ്മള് നനച്ച് ഒ ആഹ് ഒ ക്കെ ഫുള്ള് ക കടിച്ചിട്ട് ഫുള്ള് കഴിക്കും എന്നിട്ട് ആ കൊമ്പ് മാത്രം വെക്കും പിന്നെ നമ്മള് നനച്ചുണ്ടാക്കി വീണ്ടും ഏഹ് ശെ ശെരിയാ ക്കി വരുമ്പൊഴേക്കും വീണ്ടും അതേ പോലെ ആക്കും അത് കാരണം പ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പച്ചക്കറി ഏഹ് മറ്റേ എന്താണ് വെണ്ട അതേ പോലെ ചെര ചെരങ്ങക്ക് എന്താ നിങ്ങള അവിടേക്ക പറയാന്ന് അറിയില്ല ചെരങ്ങാന്ന് പറയണ സാധനം അറിയോ
ചെരങ്ങാന്ന് ഞാൻ കേട്ടിട്ടില്ല
ഏഹ് വേറെന്താലും ആയിരിക്കും ചെലപ്പം പറയാ അല്ല വഴുതന അല്ല ചെരങ്ങാന്ന് പറയ് എന്താപ്പാ അയിന് എനിക്കറിയില്ല അയിനിപ്പോ ഇംഗ്ലീഷും എന്താ എന്താ പറയാ
ആഹ് ഒള്ളോ
ഏഹ് ഒരു നീളത്തില് കുമ്പളങ്ങ അറിയോ പച്ചക്കറി അല്ല കുമ്പളം കുമ്പളങ്ങ അറിയോ
ആഹ് കുമ്പളങ്ങ കുമ്പളങ്ങ ആഹ് ഹ ഹ ഹാ
അയിന്റെ നീളള്ളത് ഉള്ളില് കുരുവായിട്ട് നല്ല സ് ഉള്ള് സോഫ്റ്റാണ്
പടവലോ
പടവലല്ല പടവല പടവലത്തിന്റെ അത്ര സോഫ്റ്റ് ഇല്ല ആഹ് അത് ഞങ്ങളിങ്ങനെ താളിക്കും പിന്നെ താളിപ്പൊക്കെ അറിയോ
ആ പിന്നെ തേങ്ങ അരച്ചാണോ
അല്ല തേങ്ങരച്ചിട്ടല്ല നമ്മളീ ചെറിയ കുഞ്ഞുള്ളില്ലേ
ആ
അതും പച്ചമുളകും മുറിച്ചിട്ടിട്ട് ഏ വെ എണ്ണേല് നന്നായിട്ട് വഴറ്റിട്ട് നമ്മളെ പിന്നെ കഞ്ഞിവെള്ളണ്ടല്ലോ ചോറ് ചോറ് വെക്കുന്ന കഞ്ഞിവള്ളം അയ്നെന്താ പറയാ കഞ്ഞിവെള്ളന്നെന്നല്ലേ അതെ അതെ ആ വെള്ളം കൊർച്ച് അയ്ന്റെ അടിവെള്ളം ഏ ഇതില് ഈ പിന്നെ ഈ ഉള്ളി മൂത്താല് അ
കട്ടിയുള്ള ഭാഗം
ആ കെ ആ നല്ല കട്ടി വേണ്ട ന്നാലും ഒരു നല്ലൊരു നല്ല രുചിണ്ടാവും അങ്ങനെ ഒയ്ക്കുമ്പോ അത് ഈ കൊർച്ച് ഈവ ഉള്ളി മൂത്ത ഉള്ളിക്ക് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഈ പിന്നെ ഈ ചെരങ്ങാന്ന് ർഞ സാധനണ്ടല്ലോ അത് ആദ്യോന്ന് വേവിക്കണം കുക്കറിലിട്ടിട്ട് ഒരണ്ട് വിസിലാകുമ്പോൾത്തിന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും ആ വെന്തത് ഇതിൽക്കങ്ങോട്ട് ഒഴിക്ക അപ്പൊ നല്ല ടേസ്റ്റാ
ആ ശെരിക്ക്ത് ചാറ് കറിയാ ല്ലേ
ആ അതെന്നെ ആ പിന്നെ ആ ഒയ്ച്ചറി നല്ല ടേസ്റ്റാണ് അയ്ല്ക്ക് ഒരൊണക്കലൊക്കെണ്ടെങ്കില് സൂപ്പറായിട്ട് ചോറ് കഴിക്ക കഴിയും
അത് ശെരിയാ താളിക്കലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മക്കിവിടെ അങ്ങൻത്തെ താളിലൊന്നും ഇല്ല അറിയില്ല ഞങ്ങള് ചെയ്ത്ട്ടില്ല ചെയ്യത്തില്ല നിങ്ങള് പിന്നെ ഈ ഈ സാമ്പാറിനൊക്കെ ങ്ങള് തേങ്ങ കൂട്ടോ
സാമ്പാറെനിക്കറിയില്ല എങ്ങനെ വെക്കാന്ന് സാമ്പാറ് തേങ്ങ അരച്ചിട്ടാണ് ആ അത് മനസ്സിലായി സാമ്പാറില് തേങ്ങ അരച്ചിട്ടെന്നെണ് വെക്ക പക്ഷെ ഞാനിതുവരെ അങ്ങനെ സാമ്പാറ് വെച്ച്ട്ടില്ല
ഇല്ല ഇഡലിക്കൊന്നും സാമ്പാറെടുക്കത്തില്ലേ
ഇല്ല സാമ്പാറ് ഇവിടെ സാമ്പാറൊന്നും ആര്ക്കും ഇഷ്ടല്ല എർച്ചി മീന് ആ അങ്ങനെ ആ ഒരു ഐറ്റം കഴിക്യന്നല്ലാതെ
ആ ആ അപ്പൊ നമ്മളീ ദോശ ഇഡലി അങ്ങനെ അതൊക്കെ ണ്ടാക്കുമ്പോ എന്നാ ചട്നി മാത്രോ
ആ ചട്നി ചമ്മന്തി അതൊക്കെ ണ്ടാക്കും ഉം
ണ്ടാക്കോ
ആ തക്കാളി പിന്നെ തക്കാളി വല്യ സവാളണ്ടല്ലോ
ആഹാ ഹാ വഴറ്റി
ആ മിക്സിലിട്ട് അടിച്ച് ലെ ആ ആ അത് ഞങ്ങളൊണ്ടാക്കും അയ്ന്റകത്ത് ഉലുവാ ഇച്ചിരി ഉലുവയൊക്കെ ഇവിടെ ങ്ങള് ഞാൻ ഉലുവയൊക്കെ ചേർക്കും ശകലം ഉലുവ പൊടിയൊക്കെ തക്കാളി ചട്നിക്കകത്തെ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ
ഹലോ
ആ കേക്ക്ന്നില്ലേ എടക്കെന്തോ കേൾക്കാതെ പോയോ ഞാനോർത്തു പിന്നെ റെയ്ഞ്ചിന്റെ പ്രശ്നായിരിക്കുംന്ന്
ആ റെയ്ഞ്ചിന്റെ പ്രശ്നായിരിക്കും ഇപ്പൊ കേൾക്ക്ന്ന്ണ്ട് അല്ലാ തേ പിന്നെ പിന്നെ ഈ ഇഡ്ലിക്കൊ ക്കെ ഇഡ്ലിന്റെ കൂടെ നമ്മള് ണ്ടാക്കും ങ്ങനെ ഏ ചെ പ സവാളണ്ടല്ലോ
ആ
സ ഒര് ഒര് കഷ്ണം സവാള പിന്നെ ഒരു തക്കാളി പിന്നെ ആ - കുർച്ച് ഒരരസ്പു കൽ ടീസ്പൂണ് മുളക് പൊടീം.
അ
പിന്നെ അതിൽ കൂടെ എന്താപ്പൊ രണ്ട്. ഒരെല്ലി വെളുത്തുള്ളി.
അഹ ഹ ഹഹ അ
പിന്നെ കൊറച്ച് മറ്റേ പച്ച വെളിച്ചെണ്ണണ്ടല്ലോ.
അഹ്
അതും ചേർത്തീറ്റ് മിക്സീലരക്കും പച്ചേല് ഒന്ന് വയ
പച് വഴറ്റാതെ പച്ചക്കരിക്കോ? ം ആ
ചേലര്ക്കും അത് നല്ല ടേസ്റ്റാ.
അത് നമ്മളെ ഇഡ്ഡലി ചട്നി പോലെ ഇരിക്കോല്ലെ.
ആ ചട്നി പോലെ ഇരിക്കും പക്ഷെ അനല്ല ടേസ്റ്റാണ് ഈ ഇഡ്ലിക്കും ദോശക്കെ കൂടെ കഴിക്കാന്.
സൂപ്പർ ടേസ്റ്റാണത് അങ്ങനെണ്ടാക്കും അതാണ് അത്ണ്ടായ കു. ട്യൾക്കാ മറ്റേ അരി അരച്ച ദോശേൽക്കൊക്കെ നല്ലഷ്ടാണവർക്ക്.
ഇഷ്ടാ ഹ ഹാ
കറ്യൊന്നും വേണ്ട അത് ഒയിച്ചെഞ അവര് കഴിച്ചോളും. ആഹ്
അഹാ ഹ
അങ്ങനെ അങ്ങനെക്കെണ്ടാക്കും. ങ്ങ്ളെങനേണ് പിന്നെ ഉഴുന്ന് ദോഷൊക്കേണോ ഡെയിലി ഉണ്ടാക്ക രാവിലെ?
ദൊ അങ്ങനെല്ല. ആഴ്ചേലൊരിക്കലൊക്കെ ഒരൂ അരി ഒന്നൊക്കെ അരച്ചാല് നമ്മക്ക് ദോശേം പിറ്റേ ദിവസം ഇട്ലി അങ്ങനെ ഉണ്ടാക്കും പിന്നെ മിച്ചം വരുവാണെങ്കിൽ പിള്ളേർക്ക് ഈ നെയ് നെയ് തൂത്ത് റോസ്റ്റ് ചെയ്തേ. അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കും മെച്ചം കാണും ചിലപ്പോ നമുക്ക്. ആഹ് നെയ്റോസ്റ്റ് പോലെ അത്രേം നമ്മള് കടേലൊക്കെ ഉണ്ടാക്കുന്നത്രേം വലിപ്പം കാണത്തില്ല. ന്നാലും നല്ലായിട്ട് മൊരിഞ്ഞ് ഇരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ട. ഇതുപോലെ ചട്ണി ഉണ്ടാകും ഒന്നുകി തക്കാളി ചട്ണ്യോ അല്ലെങ്കിലീ. മൊളക് ഇങ്ങനെ അ് മുളകല്ല സവോള ഇങ്ങനെ കുത്തിയരിഞ്ഞിട്ട്. അതൊടയ്ക്കും നന്നായിട്ട് ഒടച്ചിട്ട് അയിന്റെകത്ത് ച്ചിരി കായോം ഉപ്പും. മൊളക പൊടീം കൂടെ ചേർത്ത് വെളിച്ചെണ്ണചൂടാക്കി അയിൻ്റ കത്തൊട്ടൊഴിക്കും അത് വല്ല്യ ഇഷ്ട്ടായിവീടെ.
ആ അ
ആഹ് ന്ന്ട്ട് അത് അത് കൂട്ടി കഴിക്കുന്നതിനോട വലിയ ഇഷ്ടവാ. അങ്ങനെ
പക്ഷേ ഇഡിലിന്റെ മാവന്നെയാണ്?
ആ അത് ന്നെ. ഇഡലിക്കും ദോശയ്ക്കും എല്ലാം നമ്മള് ആ തലേസോരച്ച് വെക്കുന്നത് അത് തന്നെയാണ് ഇഡലിയും ദോശയെല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ബാക്കി വരുന്നത് നമ്മള് ഫ്രിഡ്ജ് എന്തോ?
നെയർ റോസ്റ്റ്ന് എന്താ ചെയ്യാ?
എന്നത് ആ ആ മാവ് തന്നെയ നമ്മൾ എടുക്കുന്നത്. കേക്കുന്നില്ലേ? ആഹ് നെയ് തൂക്കും. ആഹ് ഹ ഹ നേയ്റോ
ആഹ് അ ന്നിട്ട് ആഹൺ ഈ ദോഷമാവൊഴിച്ചൊ ട്ക്കാണോ?
അ ദോശമാവ് ഒഴിച്ച് നന്നായിട്ട് വട്ടത്തില് ലൂസ് ത് അല്ല നൈസായിട്ട് പരത്തും. കട്ടി കൊറച്ച് കനം കൊറച്ച് അത് ട്ടതിന് മേളി നെയ് തൂവീട്ട് നമ്മള് തിരിച്ചിട്ട് ആ മൊരിയും തിരിച്ചിട്ട് മൊരിച്ചിട്ട് എടുക്കും. ം ഇവിടെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ വേണം ചമ്മന്തി നിർബന്ധോ ഇല്ല. ഒണ്ട് അഹ നമ്മള് കഴേ കടേല് കഴിക്കുന്ന പോലത്തെ അല്ല അത് നല്ല ഒരു വല്യ വീതിയിലൊക് ല്ലേ ഇത് നമ്മുടെ വീട്ടിലത്തെ തവക്ക് പാകവുന്ന രീതില് അങ്ങനെ എന്നാലും മൊരു നല്ല മുരിവ് ഉണ്ടോ
ആഹ് ആഹ് എന്ന വെച്ചോ ട്ടോ
ഉം ഓക്കെ ഓക്കെ ആഹ്
ആഹ് ശരി